ഹലോ
എങ്ങനെ വാലൈക്കും മുസ്സലാം
ആഹ് കേൾക്ക്ല്ലേ?
റെ ആഹ് ഇപ്പൊ കേൾക്ക്ണ്ട് എടയ്ക്ക് ഇങ്ങനെ റെയ്ഞ്ച്ന് ഒരു പെട്ടന്നൊര് ക്രി-
ആഹ് ആഹ് പോയോണ്ട്ക്ക്ണ്ടോ?
പിന്നെ
ആഹ് ഓക്കെ അതും ഓഫാക്ക് ആഹ് നല്ല വിശേഷം കൊയപ്പൊന്നുല്ല അങ്ങനെ പോണ്.
ആഹ് രാത്രിക്കക്ക്ള്ള ഫുഡൊക്കെ ആയോ?
ആഹ് രാത്രി ആ ഉച്ചക്ക് വെച്ചതന്നെ ഇണ്ട് ഇനിയിപ്പൊ ചൊളാണ്ടി ഇണ്ടാക്കാ
ആർക്കാ ചൊളാണ്ടി?
ചൊളാണ്ടി ഇന്റെ ഹസ്ബന്റ്നാണ്. അഹ് രാത്രി ഭക്ഷണം കഴിക്കലില്ല അപ്പൊ ആഹ് അയിൻ്റത് ആഹ് അഹ് കുടിക്കലാണ് അതാണ് രാത്രി ഭക്ഷണം കഴിക്കാതെ
ആഹ് ഈ ചൊളാണ്ടി എന്തിനാണ്? ഷുഗറിനാണോ?
അല്ലല്ല ഷുഗറൊന്നുല്ല അയിന് ഭക്ഷണം കൊണ്ട് താല്പര്യം ഇല്ലാത്തോണ്ടേ.
അതേലെ?
ആഹ് ചൊളാണ്ടിണ്ടാക്കി കൊട്ക്കും നല്ലതാണ്. ആഹ് നല്ലതാണ്. ആ കൊറച്ച് ഇട്ത്താതന്നെ അത്യാവശ്യം നല്ലോണം ഇണ്ടാവൊല്ലോ അത്.
ഉം
വയറ് നറയും ചെ വയറ് നറയും ചെയ്യും.
ആഹ് എനിക്കും അതെ ബ്ലഡിന് നല്ല കൊറവ്ണ്ട് അപ്പൊ ആഹ് അ അപ്പൊ ഞാനിപ്പോ ഇന്നൊക്കെ മുത്താറി ഇണ്ടാക്കി രണ്ട് ഗ്ലാസ് കുടിച്ചിട്ട് അവടെ വച്ചിട്ട്ണ്ട് അത് ഇനി കേട് വരോ? എന്ത് ചെയ്യും?
എങ്ങനെ ഫ്രിഡ്ജ്ലാണോ?
ഫ്രിഡ്ജ്ല് വെച്ചിട്ടില്ല ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കണോ? ഉച്ചക്ക് ഇണ്ടാക്ക്യേതാ.
ആഹ് അത് അത് ഓരോ നേരത്തിനന്സരിച്ച്ള്ളെ ഇതെയ്ക്കാരം ചെലേപ്പത് വെള്ളം പോലാവൊല്ലോ.
ആഹ് ഞാൻ പാലൊഴിച്ച്ട്ടാ ഇണ്ടാക്ക്ണെ.
ആഹ് അങ്ങനെ തന്നെ പാലൊഴിച്ച്ട്ട് മറ്റേ പനശർക്കരണ്ടല്ലോ
ഉം അതെൻക്ക് അത് കടേന്ന് വാങ്ങാം കിട്ടു വായിരിക്കുംലേ?
ആഹ് കടേന്ന് വാങ്ങാം കിട്ടും. അപ്പം അതാവുമ്പം ആഹ് അതാണ് നല്ലത് അപ്പം എന്താ അത് ഇട്ട്ട്ട് പാലൊക്കെ പാർന്ന്ട്ട് ഇണ്ടാക്കും. അപ്പപിന്നെ കുടിക്കാനും കൊറച്ചൊര് ടേസ്റ്റ്ണ്ടാവും. തോ നല്ലോണം മധുരം ഇടാതെ ഒരു പാകത്തിനനുസരിച്ച്
ആഹ് ആഹ് ആഹ് ഞാനും ആ എനിക്ക് ഞമ് പഞ്ചസാര ഉപയോഗിക്കല് എനിക്ക് ഈ ശർക്കരയുടെ ആ രുചി എനിക്ക് ഇഷ് ട്ടുല്ല എനിക്ക് പായസ ഒക്കായാലും ശർക്കരയിട്ടത് അല്ലെങ്കി കാവ പിന്നെ എനിക്ക് കൊഴപ്പവില്ല അത് പിന്നെ ആ ഒരു ടേസ്റ്റാണല്ലോ?
ഉം ഉം
അങ്ങനെ അപ്പൊ എൻക്ക് ഇതില്ല പിന്നെ എങ്ങനെയാണ് നിനക്ക് കുക്കിംങ്ങൊക്കെ ഇഷ്ടാവാണോ?
ആഹ് എപ്പ അധികായിട്ട് താല്പര്യൊന്നൂല്ല എന്ന പ്രശ്നല്ല ഓവറായിട്ടൊന്നുല്ല
ആഹ് എന്തേലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുവോ?
ആഹ് സ്പെഷ്യലായിട്ട് ഇങ്ങത്തെ ബിരിയാണി, മന്തി, അതേപോലെ ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ സംഗതികളൊക്കെ ഇണ്ടാക്കും
ഓഹ അഹ് ശരി പിന്നെ എന്തെങ്കിലും യൂട്യൂബ് ഉം എൻക് വല്ല്യ ഇങ്ങനെ കുക്കിങ്ങിനോടൊന്നും വല്ല്യ ഇഷ്ടല്ല ഞാൻ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും അത് മൂഡ് വന്നാ എല്ലതുംണ്ടാക്കും
അങ്ങനത്തന്നെ കാരണം അയിനായിട്ട് അത അതന്നൊരു ഇൻട്രസ്റ്റ് അങ്ങനെല്ല ഞാൻ പൊതുവേ ഒന്നാമത് ഞമ്മള് നമ്മളന്നെ ഇണ്ടാക്കി നമ്മളന്നെ കഴിക്ക്ണതെ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇതാണ് നമ്മള് ഇണ്ടാക്കിട്ട് ആഹ് അതാണ് നമ്മള് ഇണ്ടാക്കിയത് നമ്മളന്നെ ആഹ് അതാണ് വേറെ സ്ഥലങ്ങള് അഥവാ നമ്മളെ നമ്മളെ ഇമ്മാന്റടുത്തക്കെ പോവാ അങ്ങനെ ക്കാവുമ്പളേ നല്ലൊരു ഇഷ്ട നമുക്ക് ഫുഡിനോടൊക്കെ ഒന്നുകൂടി താല്പര്യം കൂടും
അവിടെ മുരിങ്ങ കറി മുരിങ്ങ താളിച്ചതായാലും ഇനി മീൻകറി ആയാലും ഒ
ആഹ് എന്തായാലും നല്ല ടേസ്റ്റാകും ഞമ്മക്ക് പിന്നെ ഞമ്മളെ ഒന്നാമത് ഞ്ഞമ്മളെ ആഹ് നിത്യായിട്ടും ഞമ്മള് ഇത്ങ്ങനെ ഇണ്ടാക്കല്ലേ അപ്പ ഞ്ഞമ്മക്ക് അതോണ്ടൊരു ഒന്നാമത് ഈ കുക്കിങ്ന്ന്‌ ഇല്ലൊരു സംഗതിയോണ്ടന്നെ ഒരു ചടപ്പ് വന്നക്കാണ്പ്പോ എന്ത സംഗതീന്ന് അറിയൂല എല്ലാർക്കും ഉണ്ട് ഞാൻ വിചാരിക്കും എനിക്ക് മാത്രള്ള പ്രശ്നാണ് ന്ന് പക്ഷെ ഇനിക്ക് അറിയിണോലോടൊക്കെ ചോയ്ക്കുമ്പോ ഓരെക്കെ അവസ്ഥ ഇങ്ങനെയാണ് പറിയും ഓല്
ഉം ഉം ഉം എനിക്ക് ഈ രാവിലെ രാവിലെ പണി ഇപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തൊറന്നോണ്ട് രാവിലെ പണി ഒതുക്കിയൊക്കെ കഴിഞ്ഞാ പിന്നെ എനിക്ക് ഇഷ്ട്ടയില്ല ഇങ്ങനെ അടു ക്കളേല് പോയിട്ട് പിന്നെ എനിക്ക് ഒരു പണിയും എടുക്ക്ണെ ഇഷ്ട്ടയില്ല ക്ലീനായി കഴിഞ്ഞാ പിന്നെ
അധികായിട്ട് കാണ് ണ തന്നെ പറ്റൂല കാരണം ഈ പറഞ്ഞാ മാതിരന്നെ വേഗം പണി തീർക്കാന്നുള്ളതാണ് ഒന്നൂടിം ആഹ് താൽപര്യം ഉം
പണി എഹേ എന്താ പറയാ വലിച്ചു വാരി ഇങ്ങനെ പണിയെടുക്കും ഇപ്പൊ നമ്മുടെയൊക്കെ ഉമ്മമാരൊക്കെ പ്രായത്തില് അവരൊക്കെ ഇപ്പം എൻ്റെ ഉമ്മക്കെന്ന് പറയുമ്പോ അങ്ങനെയാണ് പക്ഷെ ഇപ്പൊക്കെ കൊറേ ആള് ഓക്കെ ആയിട്ട്ണ്ട് അല്ലെങ്കി ഈ പണ്ടത്തെ കാലത്ത് ത്ത്ന്ന് പറയുമ്പോ ഉച്ചക്ക് ഒരു ഫുഡ് പിന്നെ രാത്രി വേറെ ചൂട് ചൂട് വേണം
ആഹ് ആഹ് ആഹ് അതാണ് ഇപ്പൊക്കെ എന്താച്ചാല് ഇപ്പം നോർമലായിട്ട്ങ്ങനെ മൊത്തത്തില് അങ്ങനൊരു കുക്കിംങ്ങായിട്ട് അങ്ങനെ സ്ഥലങ്ങളില്ണ്ടോന്ന് അറിയൂലട്ടോ ഉം അതാണ്
ആഹ്
അഹ് ഞമ്മളെ വീട്ടിലായാല് ഇപ്പ ഞമ്മളെവിടെക്കെ ആയാല് എന്താച്ചാല് ആഹ് ഞമ്മളെവ്ടെക്കെ നമ്മളിപ്പ രാവിലെ വെച്ചാലതന്നെ ഇപ്പം നമ്മക്കധികായിട്ട്പ്പ ഇണ്ടാക്കാൻ പറഞ്ഞാലെ ചൊള വേണ്ടി അങ്ങനൊക്കെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഇണ്ടെങ്കിലേ ഒള്ളു അത്രേ ഒള്ളൂ അല്ലാത്പ്പ ഏഹ് തറവാട് ആഹ് അവി ടെ നിക്കണ ടൈമില് ഫുള്ളും അടുക്കളേലെനെയാകാരം കാരണം
ആഹ്
എപ്പോളും നമ്മള് വെച്ചുണ്ടാക്കാന്ന്ള്ള രീതിക്ക്
ആഹ് അതെ ആഹ് തറവാട്ടിലാവുമ്പോ പിന്നെ അവര് അവ് അവി ടേം ഉം ഓഹ് നമ്മുടെ ഏഹ് ഹസ്ബന്റിൻ്റെ ഉമ്മയൊക്കെ അങ്ങനെന്നെയാണ് അവർക്കൊക്കെന്നാല് എപ്പഴും ഇങ്ങനെ എന്തേലും ഇത്തിരി പയം കാണുമ്പോഴേക്കും അവർക്ക് ഇങ്ങനെ ഒരു വശ ഒരു ബുദ്ധിമുട്ടാ അപ്പോക്കും അവര് പറയും ആഹ് നമുക്കെന്തേലും പയം പൊരിണ്ടാക്കാം
മില്ന്നൊക്കെ പറഞ്ഞാ നല്ല വെശപ്പുവാണ് അപ്പ എപ്പോഴും കഴിച്ചൊണ്ട് ക്കാ അങ്ങനൊരു ഇതാണല്ലോ ഇനിപ്പം ആഹ് ആ ഒരു ടൈമില് അത്‌ ആഹ് ആ ഒരു ടൈമ് മീൻസ് നമ്മള് കൊറച്ച് മുന്നൊക്കാവുമ്പളേ അഥവാ നമ്മള് കല്യാണം കഴിഞ്ഞ് വന്ന ആ ടൈമൊക്കെ ആകുമ്പം എപ്പോളും
ഇഷ് ഇഷ്ടൊന്നുല്ല പക്ഷെ ഏഹ് കൊറേ ക്വാണ്ടിറ്റിയില് ഇണ്ടാക്കും
അങ്ങനെയല്ല ഞമ്മക്ക് ഇഷ്ടംന്നല്ല പക്ഷെ അവ് അവിടുത്തെ സാഹചര്യാണ് പറയ്ണത്
ആഹ് അതെ അതെ ആ സാഹചര്യത്തോട് ഞമ്മള് പൊരുത്തപ്പെട്ട് പോവും
ആഹ് അതാണ് അങ്ങനെ
പക്ഷെ നമുക്ക്പ്പോ എഹ് എന്തെങ്കിലും ഒന്ന് വെറുതെരുന്നാപ്പോയേക്കും എന്തെങ്കിലും രണ്ട് കറ്മൂസ് കുത്തി വന്നിട്ട് ഒന്ന് ച്ചാറിടുവൊ ആഹ് അല്ലെങ്കി നമക്ക അച്ചാറിട്ടാലോന്ന് ചോയ്ച്ചിട്ട് കൊറേ അതോ അവിടേന്ന് പറഞ്ഞാ കൊറേ ക്വാണ്ടിറ്റി ഇണ്ടാക്കും നമ്മള് കൊറേ കൂട്ട് കൂടുമ്പല്ലേ അപ്പോ നമ്മള് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് സാധനങ്ങൾ അം എനിക്ക്ന്ന് പറയുമ്പോ ഞാൻ എന്ത് സാധനം ഇണ്ടാക്കിയാലും കൊറച്ചേ ഇണ്ടാവ്വൊള്ളൂ
ഉം കറുവപട്ട അതാണ് ഞാനവിടെ തറവാട് നിക്കണ ടൈമിലെ നല്ലോണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയില് സാധനം ഇണ്ടാക്കി അത് ഏഹ് ഇത് ശെലായപ്പോ ഇപ്പൊ ഇവിടെ വന്നാല് നമുക്ക് കൊറച്ച്ണ്ടാക്ക ക്കാന്നുള്ളൊര് ഇത് ഭയങ്കരൊരു ഇതേന് ഇപ്പങ്ങനെ റെഡി ആയി വെര്വാണ്
ആഹ് എഹ് നി നീ പറയാറുണ്ടല്ലോ പിന്നേ ഏഹ് കൂടുതല് കറികളൊക്കെ വേണെങ്കി ഞാൻ നിന്നെയാണേൽ
ആഹ് ഏൽപ്പിക്കാന്നുള്ളത് അതന്നെ അത് ഇപ്പോഴും ഞാൻ പോയാല് ഓക്കെയാണുട്ടോ
ഉം ഉം
കൂടുതലെങ്ങനെയാണ്ന്നുള്ളൊരു ഐഡിയ അന്നത്തൊരു പഠനം കൊണ്ടാണോന്നറി അറിയൂല വേഗായി വെരും ചെറുതായിട്ട്ള്ള കറി ഇണ്ടാക്കാൻ കയ്യും കൂടുതലായിട്ട് ആഹ് കൂടുതലായിട്ടുള്ള കറി ഇണ്ടാക്കാൻ കയ്യും
ഉം എനിക്ക് ചെറുതായിട്ട് മാത്രേ ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്റെ ഒരു സാധനത്തിലും കറി കൂടുതൽ ഉണ്ടാവൂല
ഉണ്ടാവൂല അതാണ് പിന്നെ ഇവ്ടെ ആയാലും ഇനിയിപ്പോം ഞങ്ങള് രണ്ടാളെ ഉള്ളൂ ആഹ് ഞങ്ങള് രണ്ട് ആളെ ഉള്ളൂന്ന് വെച്ച വച്ചാലും അത്യാവശ്യം നല്ലോണം കറി വേണം അപ്പം നമ്മൾ ഇനി കുറ ചാണ് ഉണ്ടാക്കെങ്കിൽ കൂടി നമ്മുക്ക് നല്ലോണം കറി വേണം ട്ടോ
ഓ അത് ശരി
ആഹ് ആഹ്
ആഹ് ചിലോർക്ക് എല്ലാത്തിലും നല്ലോണം കറി വേണം ഏഹ് ഹലോ കറി ഒഴിച്ച് കുടു ഞാൻ പൊതുവെ കറിയൊക്കെ കുറച്ച് ഒഴിന ഞാൻ പൊതുവെ കറി ഒഴിക്കാറന്നെ ഇല്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോ എനിക്ക് ഹസ്ബന്റിന് കറി ഇഷ്ടമൊക്കെയാണ് പക്ഷെ കൂടുതല് ഇപ്പം ആള് ഞാൻ കുറച്ചുണ്ടാക്കുന്നത് കണ്ടിട്ടാണോന്നറിയില്ല
ഉം ഉം ഉം അത് ശരിയാണ്
പിന്നേന്ന് പറഞ്ഞാൽ എന്താ പറയുക യൂട്യൂബ് ഒന്ന് നോക്കി കുക്കിങ്ങ് ചെയ്യാ അതൊക്കെന്ന് പറഞ്ഞാല് ഒരു മടുപ്പാണ് ചില സമയത്ത് ഒരു ഇപ്പ ചില സമയത്തല്ല എനിക്ക് ഒട്ടും ഇഷ്ടല്ല അത്
അതാണതാണ്
ഉം പിന്നെ മക്കളും പറയും ഞാന് വൈറലായിറ്റുള്ള ഒരു സാൻവിച്ച് ണ്ടായിരുന്നല്ലോ റോള് അത് ഉണ്ടാക്കി കൊടുത്തപ്പൊ മക്കള് പറഞ്ഞു എന്താ പറയാ ആഹ് ഓ സ്പെഷ്യൽ ആണല്ലോന്നൊക്കെ പറഞ്ഞു പിന്നെ അവർക്കതില് കുറച്ചെരിവ് കൂടി അപ്പ അവര് പറഞ്ഞു പിന്നെ അത് ഭയങ്കര എരുവ് ഒരു കടി കടിച്ചിട്ട് പിന്നെത് പോയി. പിറ്റേന്ന് ഞാനെന്തോ സ്പെഷ്യൽ ഉണ്ടാക്കാന്നപ്പോ അവര് പറഞ്ഞു ഇനി ഞങ്ങക്ക് പറ്റുയെങ്കി മാത്രേ ഞങ്ങള് തിന്നോള്ളൂട്ടോ
അതാണ് അല്ല എരിവ് ഏഹ്
അപ്പൊ നമ്മക്കൊരു ത്രില്ലില്ലോ ഉണ്ടാക്കി കൊടുക്കാൻ കഴിക്കാൻ ആരും ഇല്ലല്ലോ ഹലോ
ശരിയാണ് ഉം ആഹ് കേൾക്ണ്ട് ഉം
റേഞ്ചെടക്കെടക്ക് ഇങ്ങനെ പോകുന്ന്ണ്ട് നിങ്ങളെവിടുക്കാ പോണേ
അതാണ് എടയ്ലേ
എന്തായാലും അങ്ങനെയല്ല പക്ഷെ മക്കൾക്ക്ന്ന് പറയുമ്പഴേ
അല്ല അവർക്ക് പൊതു പൊതുവേ എന്താച്ചാല് എരിവിനോടൊന്നും വല്യ താല്പര്യംണ്ടാ ആഹ് ഉം ഉം ശരിയാ
അല്ല നമ്മളിഷ് നമ്മള് കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുമ്പഴേ നമ്മക്ക് ഇണ്ടാക്കി കൊടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് അല്ലേ ഒള്ളൂ
ആഹ് ആഹ് ആഹ്
അവർക്കത് ഏഹ് ഇങ്ങനത്തെ സാധനങ്ങളോടൊന്നും സത്യം പറഞ്ഞാ താല്പര്യ ഇല്ല
താല്പര്യം ഇല്ല ഉം ആഹ് ശരിയാണ് അങ്ങനെ ഉം മധുരം കൊണ്ടാണോ മക്കൾക്ക് താല്പര്യം
അങ്ങനെയൊന്നുല്ല അവർക്ക്ഷ്ട അവർക്ക് സ്പെഷ്യലായിട്ട് എന്ത് കണ്ടാലും അവര് കഴിക്കും. ഞാൻ പറഞ്ഞ് ഞാനുണ്ടാക്കി കൊടുക്കുമ്പഴേ ഒരു പ്രാവശ്യം ഫ്ലോപ്പായിക്കഴിഞ്ഞ പിന്നെ അവർക്കൊരു പേടിയാ
ആഹ് ഒരു പേടിയ അടുത്തത് ഇനി എങ്ങനെ ആകും
ഹ ഹ ആഹ് അറിയില്ലല്ലോ സത്യം പറഞ്ഞാല് നമുക്ക് അയിന്റെ ടേസ്‌റ്റോന്നു അറീല്ല നമ്മള് എന്തൊരു സാധനം നമ്മളൊന്ന് കഴി ചൊക്കീറ്റേ പിന്നെ ണ്ടാക്കിട്ട് കാര്യോള്ളല്ലോ കാരണം ചെല സാധനങ്ങള് അയിന്റെ രുചി എന്താന്ന് പോലും ഇന്യ്ക്കറീല്ല അപ്പ നമ്മളത് ണ്ടാക്കുമ്പോ അതിന്റെ രുചി ഇതാണ്ന്ന് അറിയുമ്പഴേ ഇപ്പ കറികളൊക്യായാലും ചെല സമയത്ത് ഞാൻ ന്റെ ഫ്രണ്ട്സിനോട് അല്ലെങ്കി മ്മാനോടൊക്കെ വിളിച്ചാ ചോയിക്കാ വെള്ളരിക്കെ കറി വെക്കുവോ പിന്നെ എരുന്ത് അങ്ങനെക്കെ
ആഹ് അതന്നതന്നെ
നമ്മക്കറിയില്ല നമുക്ക് അങ്ങനെ ണ്ടാക്കാനിനിക്ക് പൊതുവേ ഇപ്പൊക്കെ കൊ ഏ ഞാന് ഉഷാറായിട്ടോ മ് ഇന്ന
അതാണ് ഞമ്മള് ങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കുവല്ലോ എല്ലോം ഞമ്മള് റെഡിയായ് പിന്നെ ഞമ്മക്കു ഒരു താല്പര്യണ് പൊതുവെ ഞമ്മക്ക് താല്പര്യക്കൊറവോണ്ടാണ് ഒന്നാമതയി മ്മക്കൊന്നധികം പോകാ
ഉം ഉം ക്ഷെ നമ്മക്ക് താല്പ ര്യകൊറവോണ്ടാണ് പോവാത്തത് പക്ഷെ നമ്മള സാഹചര്യം കൊണ്ട് നമ്മളെന്തായാലും എല്ലോം ചെയ്യും എല്ലാം മക്ക് പഠിച്ച് നമ്മള് പഠിക്കും
പഠിക്കും അതന്നെ ഞമ്മൾക്കത് പഠിക്കല് നിർബന്ധ ആയോണ്ട് എവ്ടെ കുക്കിങ്ന്നെ അറിയൂല ഉം ആഹ് ചെറുതായിട്ടൊക്കെ എരിഞ് തരാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോയെങ്കിലും തോന്നിയാല്
ആഹ് അത് ശെരി ഓ നല്ല മനസ്സുള്ള ആളാണല്ലോ ഇവിടെ അതെ മീനൊക്കെ മുറിച്ചു തരും ആ ഇറച്ചിയൊക്കെ മ്മക്ക് പെരുന്നാളിന് കുറെേ ബീഫ് ഇട്ടിരുന്നില്ലേ അതൊക്കെ മുറി കട്ട് ചെയ്ത് തരും
ഏഹ് ഉഷാറാണല്ലോ ഉം ഉം ഉം
അങ്ങനെയൊക്കെ പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ടായിരിക്കും ആൾ കൂടി തരുണ് പിന്നെ എന്തൊക്കെയാണ്
പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു തട്ടിമുട്ടിയൊക്കെ
എന്നാൽ പിന്നെ ഒന്ന് വെ വച്ചാലോ ഞാൻ പിന്നെ വിളിക്കാലോ വിളിക്കാവേ ശരി